ഹലോ ആഹ് എന്തെല്ലാ വിശേഷം ആഹ് കേക്കുന്നുണ്ടേ ഉം ഭക്ഷണൊക്കെ കഴിച്ചോ ഇന്ന് എങ്ങനെയുണ്ട് കാലാവസ്ഥ
ഇന്ന് കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് നല്ല മഴയാണ് നല്ല മഴ
ആഹ് ആഹ് ഇപ്പൊ മഴ ഉണ്ടോ
ഇപ്പൊ മഴയില്ല ഇപ്പ മഴ ഒന്ന് പെയ്ത് ഏഹ് ഒന്ന് ഇനി അടുത്തത് എപ്പളാ തുടങ്ങാനാവോ
ഒന്ന് തണുപ്പ് പിടിച്ചില്ലേ
തൊടങ്ങ ഒന്ന് പെയ്യ ഒന്ന് തൊടങ്ങ അങ്ങനേണ്
അതന്നെ ഫാനൊക്കെ ഇപ്പോ സ്പീഡ് കൊറയ്ക്കാൻ തൊടങ്ങി തണുപ്പായി
അത് പറയും ഇവിടെ എന്റെ ഹസ്ബൻഡ് എനക്ക് മഴ ആയാല് ഫാനേ ഉപയോഗിക്കാൻ പാടില്ല ഫാനിടുമ്പോ ഒത്തിരി ഞാൻ ചീത്താ പറയും പിന്ന പക്ഷെ വേനലായാ ചൂടായാ എനിക്ക് എ സി നിർത്താനും പാടില്ല എ സിയും വേണം ഫാനും വേണം രണ്ടും ഉപയോഗിച്ചിട്ടെ ഇജ്ജ് കെടക്കുള്ളൂന്ന് പറയും ഉം ഞാൻ പറയും ഓവർ തണുപ്പും പറ്റൂല ഓവർ ചൂടും പറ്റൂല എന്റെ ശരീരത്തിന്ന് ന്ന് പറയും
ആഹ് അതാണ് മിതമായതാണ് കാലാവസ്ഥ ഇഷ്ടല്ലെ
ആഹ് ചൂടായിട്ടുണ്ടെങ്കി ഇപ്പ ഈ ചൂടിന് ഫൻ നിർ നിർത്താന അയക്കൂല ഏസി നിർത്താന യക്കൂല അപകാക്ക പറ ഇക്ക തണക്ക്ണ്ട്രണ്ടും കൂടി ഇട്ടിട്ട് ഏതെങ്കിലും ഒന്ന് പോര എനിക്ക് തണുക്കണ്യാ ങ്ങട്ടൊന്ന് നോക്കാ ഞാ വിയർക്കണ പറ
എങ്ങനെയാണ് പക്ഷെ മഴണ്ട് പെയ്ത് ത പ്പായോ എന്നാ ഭയങ്കര തണപ്പാണ്
ഉം അതെ അതെ നല്ല തണുപ്പുണ്ട് ആഹ് നല്ല തണുപ്പ് പിടിച്ചു പോയി നല്ല മഴ ഉന്ഡർന്ന് അപ്പം കുറച്ചു നേരത്തെ പം നിന്നിട്ടുള്ള ഇപ്പം മഴ പെയ്യുന്നില്ല കുറച്ച നേര ത് നിന്നിട്ടുള്ളൂ അപ്പം പിന്നെ ഇവിടെ കിണറിലൊക്കെ വെള്ളം കുറച്ച് കൂടുതലായിരിക്കരുന്നു കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള മഴ തന്നെയല്ലേ നാളെ ഇനി മഴയായിരിക്കും ന്നാണ് കാലാവസ്ഥന്റെ അറിയിപ്പ്
ആഹ് കാലാവസ്ഥന്റെ അറിയിപ്പ ഇപ്പ ഇവിടെ ഒരാഴ്ചായിട്ട് മഴയാണ് പിന്നെ എന്നാണ് പറഞ്ഞത് വ്യാഴാഴ്ച വരേക്കും മഴ ആയിരിക്കുംന്ന് പറഞ്ഞിന്ന ആഹ് വ്യാഴാഴ്ച വരേക്കും ഓര് പറഞ്ഞത് ഞാൻ പറഞ്ഞര് പറഞ്ഞത് ഇപ്രാവശ്യം ഏതാലും ശരിയയിക്കണ്
ഉം
മുതൽ ഈ വ്യാഴാഴ്ച വരെപ്പൊ നല്ല മഴ പെയ്തിക്കണെ നാളെ പെയ്യാൻ സാധ്യത ഉണ്ടാവന്നാവറിഞ്ഞിക്കണ ഉം ഒരാഴ്ച നല്ല മഴയണന്ന് പറഞീനി അതേമാതിരി നല്ല മഴ പെയ്യും ചെയ്ത്
അതെ അതെ ഗൾഫിലുള്ളവർക്കൊക്കെ അസൂയാവുന്നുണ്ടാവും മഴ അത്രയും കിട്ടുന്നുല്ലല്ലോ
ക്ക നല്ല ചൂടില് നിന്ന് നല്ല മഴ പെയ്ത് തണുപാവാണെന്റെ മുന്നേ അങ്ങോട്ട് പോയി അപ്പൊ അവിടെ പെരും ചൂട്
നല്ല
ആഹ് അവിടെപ്പ ഈത്തപ്പയം പഴക്കണ ചൂടല്ലേ
ആഹ് ആഹ്
ഉം
അപ്പൊ അസൂയയാവുന്നുണ്ടാവും ങ്ങളോട്
ഉം അപ്പൊ ഭയങ്കരതാണ് ഞാൻ പറഞ്ഞ അങ്ങനെതന്നെയണേ ആകാത്തവരൊക്കെ ഇവിടുന്നങ്ങട് പോകുമ്പോ നല്ലൊരു നിക്കുന്ന രാജ്യത്ത് മഴ പെയ്യും
അവിടെ പിന്നെ കൊല്ലത്തിലൊരിക്കലറ്റെ എപ്പഴെങ്കിലും ഒരു ദിവസം മഴപൈ ത തെങ്കിലയി
ആ അവിടെ പിന്നെ അധികം ഓവറായിട്ട് മഴ പെയ്യാതിരിക്കണ് നല്ലത് മഴ പെയ്താ ആകെ ഇതാണല്ല
ഉം വെള്ളപ്പൊക്കവരും അവിടുത്തെ മഴ മ അവിടുത്തെ മണ്ണ് വെള്ളം കുടിക്കൂല
ആഹ് ഇങ്ങട്ട് പൊന്തല്ലേ വെള്ള പൊന്തണ സ്ഥലല്ലേ
ഉം ഉം.
ഉം ന്നാലന്നെഇ ഇപ്പൊ കൊറൊക്കെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറ നാശനഷ്ട ഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ
ഉംഉം ങ്ങൾക്ക് കൊറെ സ്ഥല ഉള്ളതാ നിങ്ങൾ കൃഷിയൊക്കെള്ള ടൈപ്പാ
ആഹ്
എന്നിട്ട് കാറ്റിൽ നഷിച്ച് വീഴോ വാഴയൊക്കെ.
ആഹ് കൊറേ വീണ് കെട്ക്ക്ണണ്ട്.
തന്നെ ആഹ് ആഹ് അയ് ശരി വാഴ കൃഷിയാ.
പണിക്കാരെ വിളിച്ചിട്ട് പണിക്കാരൊന്നും കിട്ടിയതുല്ല മണ്ണിട്ട് കൊടുക്കാന്. മഴപെഴിണീന്റെ മുന്നേ നല്ല മണ്ണൂട്ടി കൊടുക്കാനൊന്നും ആരെയും കിട്ടിയില്ല. ഒരുപാട് വാഴണ്ട് മുറിഞ്ഞു വീണ് അങ്ങനെകെടക്ക്ന്ന്.
കഷ്ടായി പോയി.
ഉം.
എന്താക്കുലേ.
എന്ത് ചെയ്യാനാ. പിന്നെ ഓരോ പഴങ്ങൾ ഇണ്ടാവ്ണതും മാങ്കോസ്റ്റിൻ പറഞ്ഞിട്ടൊരു പഴണ്ട്.
ഉം.
ആഹ് പഴക്കപ്പം ഇവിടെ ഇണ്ടായിക്കണത്. ഇ ഇവിടെ ഇപ്പൊ ഈ മഴത്ത്ക്കാണ് ഇപ്പ അത്. അതൊക്കെ കുറച്ച് നേരത്തെ ഇണ്ടായിട്ട് മാർച്ചിലൊക്കെ ഇണ്ടായിട്ട് ജൂണൊക്കെ ആകുമ്പോത്തിന്. ജൂണ് ജൂലൈ ഒക്കെ ആകുമ്പോത്തിന് ദാവണ്ടീർന്ന് പഴ്കെണ്ട കാലാവസ്ഥ പക്ഷെ ഇവിടെ ഇണ്ടായത് അയ് കഴിഞ്ഞീന്റെ ശേഷം മാർച്ചൊക്കെ കഴിഞ്ഞ് ജൂൺ ജൂ ഇപ്പോഴക്കൊക്കാണ് അത് ഇണ്ടായത്. അപ്പൊ മഴ ആയ കാരണം അത് ഫുള്ള് കൊഴിയാണ്.
ആഹ് ആഹ് ആഹ് അയ്ഇനി ഒന്നും ചെയ്യാൻ കഴിയില.
മഴായ കാരണം അത് ങ്ങനെ കൊഴിഞ്ഞു പോരാണ്.
ആഹ് ഹാ ആഹ ഹ
ഉം എങ്ങനെ അയിന്റെ പഴംങ്ങനെ കുറച്ചൊക്കെ വലിയതാകുമ്പോ നമുക്ക് സങ്കടവും അത് കാണുമ്പോള് കാരണം അത്രയും വിലപിടിപ്പുള്ള പഴണത്
തന്നെ ഞാൻ ആദ്യായിട്ട ഇങ്ങനെ ഒരു പഴത്തിനെ കുറിച്ച് കേൾക്കുന്നെട്ടോ.
തന്നെ മാങ്കോസ്ത്തിന്റെ ഗൾഫിലൊക്കെള്ള പഴാണ് നല്ല പഴാണ് പക്ഷെ ഇവിടെ. അത് ഞങ്ങള് വീട് ഇരിക്കണേന്റെ കുറേ മുന്നെ തന്നെ കൊണ്ടന്ന് വെച്ചു വീടി ഇരിക്കണിന്റെ വീട്പണിയൊക്കെ നടക്കുന്നതിന്റെ മുന്നെ തന്നെ ഒക്കെ ഉം വെച്ചതെർന്ന് വീട്പണി നടക്കണ ആ ഹ് സമയത്തൊക്കെ വീട് ഇരിക്കണീന്റെ മുന്നേ. വീടൊക്കെ ഇങ്ങനെ വർപ്പുംഇതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് കൊട്ന്ന് വെച്ചെതെർന്നു ങ്ങനെ മുറ്റൊക്കെ ഇങ്ങനെ കെ കുട്ടീന്റെ ശേഷം പക്ഷെ അത് ഇപ്പൊ കഴിഞ്ഞ വർഷാണ് ഉം കഴിഞ്ഞ അതിന്റെ മുന്ന മുന്നത്തെ വർഷാണ് പൂവ്ട്ടത് ഇപ്പൊ കായ് കിട്ടുന്നത് രണ്ടാമത്തെ വർഷാണ് ചെറുതായിട്ട് ഇങ്ങനെ കഴ്ച്ചിട്ട് പൂവ്ട്ട് അങ്ങനെ പോയി കഴിഞ്ഞ വർഷം കായ്ച്ചു കഴിഞ്ഞ വർഷം കായ്ച്ചിട്ട് കൊ കൊറച്ച് കായ്ച്ചിന്നൊള്ളു. ഒരു എട്ടെണ്ണ പത്തെണ്ണം ഒക്കെ കായ്ച്ചിരുന്നൊള്ളൂ അത് അയില് നാലെണ്ണ അഞ്ചെണ്ണ കി കിട്ടീട്ട്ണ്ടായിരുന്നുള്ളു ബാക്കിയൊക്കെ. ഇതേമാതിരി പോയി ഇപ്രാവശ്യം നല്ലോണം കാഴ്ചിരുന്നു. നല്ലച്ച നല്ലം കായ്ച്ചിട്ട് മുഴുവൻ പഴം കൊഴിഞ്ഞു പോയി.
തന്നെ.
കൊറേ കൊഴിഞ്ഞ് പോവാണ് വല്ല്യ വല്ല്യ പഴങ്ങള് കൊഴിഞ്ഞ് വികുമ്പോ ഭയങ്കര സങ്കടാണ് പക്ഷെ അയിന്റെ ഉള്ളില് നമ്മളെ ഏ മ്മളിപ്പോ ച ഒരു തോട് പൊളിച്ചിട്ട് റമ്പൂട്ടാനൊക്കെല്ലേ
ആഹ് ആഹ്
റമ്പൂട്ടാൻ പൊളിക്കണ മാതിരിന്നെ അതിന്റെ തോട് ഒരു കാപ്പി ഒരു മുന്തിരി കളർ തോടാണെക്കാരം.
തന്നെ.
ആഹ് ആഹ് തോട്ങ്ങണ്ട് പൊളിച്ചിട്ട് അതിന്റെ ഉള്ളില് എ ഒരു എതൾ എതൾ മാതിരി നമ്മളെ ഓറഞ്ചിന്റെ ഇതളൊക്കെല്ലേ
ആഹ് ആഹ് ആഹ്
അതുപോലെ ഒരു വെള്ള വെള്ളെണെകാരം അയിൻ്റെ ഉള്ളില് വെള്ളം നല്ല ടേസ് റ്റുള്ള പഴാണ്.
ആഹ് അന്നിട്ട് വെള്ളത്തി വെള്ള ഇതിന്റുള്ളില് കറുപ്പ് കുത്ത് കുത്തുള്ളതാ?
ഏഹ് അതല്ല അത് മറ്റേതല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ?
ആഹ് ആഹ് ആഹ്.
അതല്ല ഏഹ് ഇത് വേറൊരു പഴാണ്.
തന്നല്ലെ?
ഉം അപ്പൊ അത് കായ്ക്കണങ്കിലും കൊറേ ടൈം എടുക്കും തയ്യണ് കൊറേ വർഷം കയ്ഞ്ഞിട്ട് ഓരോ തട്ട് ഇട്ടിട്ട്. എത്രയ ഒരു പത്ത് വർഷോ? ഉം അങ്ങനെ എത്രയ ഒരു വർഷത്തിന്റെ കണക്ക്ണ്ട് പത്തോ പതിനഞ്ചോ വർഷ അങ്ങനെ എന്തോ ഒരു കണ തയ്യിട്ടാ ഒട്ട് അങ്ങനെ പെട്ടെന്ന് കായ്ക്കും ഇത് തയ്യങ്ങനെ കൊടുന്ന് വ അന്ന് തയ്യേണ്ടായിരുന്നുള്ളു. അപ്പൊ ഓരോ തട്ടിൽ ഓരോ വർഷത്തിലും ഓരോ തട്ട് വരും.
ഉം.
ആ മരത്തിന്
അയ്‌ശെരി.
അങ്ങനെയണ് അങ്ങനെ എത്രാമത്തെയോ തട്ട് ആവുമ്പോളാണാലാ ആ പ ആ ഉം ഫ്രൂത്ത് കായ്ക്കുക. ആ ഫ്രൂട്ട് കായ്ക്കലൊടങ്ങ് പുകിടലൊടങ്ങ്.
മ്ഉം ഞാനിതാദ്യേട്ടോ കേക്കന്നെ. ആദ്യയായിട്ട ഇങ്ങനെ കേക്ക്ന്നത്.
ആഹ് ഇന്റെ ഇക്കാക്ക അവിടെ ഫ്രൂട്ടിന്റെ കടയാണ് അപ്പൊ.